ഹ ഹ
ഹലോ ആഹ് എന്തൊക്കെണ്ട്
സുഖം
ഏ എന്താ പണിയൊക്കെ ഫുഡൊക്കെ ആയോ ഇവിടി സുഖം കൊഴപ്പൊന്നുല്ല
ആഹ് ചോറും കൂട്ടാനൊക്കെ ആയി ഇനി കഴിക്കേ വേണ്ടു ഉം കൂളിം നനയൊക്കെ കഴിഞ്ഞിട്ടൊന്നുംല്ല തൊടയൊ തൊടലൊക്കെ കഴിഞ്ഞു തൊടക്കാനുണ്ടായിനു ഉം
ക്കളൊക്കെല്ലേ മക്കൾസ് ഇല്ലേ
മക്കള്ണ്ട് മോനുണ്ട് മോന് എവിടെണ്ട് മോന് രണ്ടാം ക്ലാസ് പഠിക്ക്ന്ന് ഊം ഇവിട്യിണ്ട് ഇന്ന് സ്കൂള് ഇല്ലല്ലോ
ഇന്നൊക്കെ ലീവ് ആയതോണ്ട് ഇവിടെ ഇങ്ങനെണ്ട് വീട്ടില്
ആഹ് എന്ത്
എല്ലോട്ത്തും അങ്ങനെന്നേണ് ഇന്ന് സ്കൂള് ഇല്ലല്ലോ പറിയേ
അതെ
ഇന്നിവിടെ വീട്ടിലുണ്ട് അറയ്
ആഹ് ഇന് അതെ ഇന്നും നാള എല്ലാരും ഇണ്ടാവല്ലോ
ആ ഇന്നും നാളെയും എല്ലാരും ഉണ്ടാവും
ആഹ് ആഹ്
ഇന്നും നാളെയും ഫ്രീയല്ലേ ഭക്ഷണക്കായി ഉച്ചക്കുള്ളൊക്കെ റെഡിയായി ഒരാൾക്ക് കഞ്ഞിയാണ്
അതെ സുഖയില്ലേ
ഓന് വയറ് വേദനയേനി അപ്പോ ഇന്നലെ ഡോക്ടറെ കൊണ്ടു പോയി കാണിച്ച് അപ്പ ഡോക്‌ടറ് അഞ്ചു ദിവസം കഞ്ഞി മാത്രം കൊടുക്കു
അന്നേരം കഞ്ഞിന്നെയാ കൊടുക്കണ്ടത്
ആഹ് അപ്പൊ കഞ്ഞി മാത്രം കൊടുത്താ മതീന്ന് പറഞ്ഞു ഡോക്ടറെ
ഉം ഏറ്റവും നല്ലത് മറ്റേ പൊടിയരിക്കഞ്ഞിയാ
പൊടിയേരി കഞ്ഞി അത് വെച്ച് കൊടുത്തക്കാണ് അങ്ങനെ
പെട്ടെന്ന് സുഖാവും
ആഹ് ആഹ് അതാണിപ്പോ ഞാൻ പറയണതേ അത് മാത്രം കുടിക്കാൻ പാടുള്ളൂ പക്ഷെ ഓന് ഭയങ്കര അതാ ഭയങ്കര വേറലേനൊക്കെ ഭയങ്കര ആശെ
ആഹ് അല്ല നമ്മക്ക് സുഖായി കയിഞ്ഞിട്ട് നമ്മക്ക് തിന്നാം
ആ അത് ആഹ് അതാണ് ഞങ്ങള് പറയേ അജോ സുഖമായി കഴിഞ്ഞാ അനക്ക് ഇല്ലേ ഓല് ഇപ്പോ ചെറിയ മക്കളല്ലേ ഓല്ക്ക് ഇപ്പ എന്താ കൊറെ കഴിക്കണം അല്ലാതെപ്പ എന്താ ഓൽക്കറിയണെ ഓൽക്ക് കൊറെ കഴിക്കണം അത് കഴിഞ്ഞ് കൊറെ കളിക്കണം
അതെന്നാ നമ്മൾക്ക് പിന്നെ നമ്മക്ക് പിന്നെ ഒരു പേടി ഉണ്ടാവല്ലോ
അതാണെ ഞാൻ ഇപ്പ മൂന്ന് ദിവസായി ഹോസ്പിറ്റലിൽ കയറി എറങ്ങണ് രാത്രിയില്ല പാതിരിയില്ല വയ വയറുവേദനേന്റെ എളക്കം കൊണ്ട് കൊണ്ടു പോകും രാത്രിയൊക്കെ ഞാൻ കൊണ്ടുപോകുവേ പത്ത്മണി പത്തര ടൈമിലൊക്കെ ആണ് കൊണ്ടു പോവാ കൊണ്ട് പോകുമ്പോ പിന്നെ ഇപ്പ ഇന്നലെ പറഞ്ഞു ഡോക്ടർമാര് അതിന് മുന്നേ സൂചി വെച്ച് വയറുവേദന നിക്കാൻ വേണ്ടി സൂചി വെച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങള് കൊണ്ടുവന്നിട്ട് കാര്യല്ല ഇനി ഇങ്ങള് സ്കാനിങ് എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി പറഞ്ഞു
അങ്ങനൊക്കെ ക്പ നമ്മക്ക് വല്ലോണം പേടിയാവും
ആ അതിങ്ങനെ കളന്ന അത്രർക്കും കരച്ചിലാണ ഭയങ്കര കര ആ നമ്മക്ക്
എന്തേലും പോറത്തുന്ന് ഫുഡ് കഴിച്ചോ
ഇല്ലേ ഫുഡിന്റെ പ്രശ്ന അല്ല അതിപ്പോ എന്താ കയല ഇപ്പൊ വയറിന്റെ ഉള്ളിൽ വര
ആ അതെ അതെ കയല അറിയാം പറയാ അതിന്റെ പ്രശ്ന
ഉം അതിന്റെ പ്രശ്ന ആണോല്ലോത്
ആ അയി ചില ഡോക്ടർ പറയലല്ലോ ഓപ്പറേഷൻ വന്നറ്റോ
ആ അത് കൂടുതല ആയാല്
അതെ അതെ ആ അത് വ വളരല്ലല്ലേ
അത് വളരും അപ്പൊ അതിനാണ് പറഞ്ഞത് അഞ്ചു ദിവസം കുട്ടിനെ നല്ലോണം നോക്ക കനിഈ മരുന്ന് കുടിക്കുമ്പോ അഞ്ചു ദിവസങ്ങളാം ശ്രദ്ധിച്ചു കഴിഞ്ഞ അ ശരീരത്തൊന്ന് പറ്റ പോയി കൊളു
എന്നാ ഓനോട്ട് നല്ലോണ് ഓന നിങ്ങ നല്ലോണ് ശ്രദ്ധിച്ചു ന്നാല് അവർക്ക്ിപ്പ എന്തായാലും പ ആ എല്ലാം വീട്ടന്ന് എവിടെ പുറത്ത്റക്കണ്ട അഞ്ചു ദിവസം ത്തോ
ആഅല്ല സ്കൂള് പോണോണ്ട് ഞാൻ പിന്നൊക്കെ ചോയിച്ചിട്ടോ അപ്പൊ സ്കൂള പോണോണ്ട് കൊഴപ്പൊന്നുമില്ല അവന്റെ ഫു് ഫുഡ്ന്നൊക്കെ കണ്ട്രോൾ ചെയ്താതി
ഇപ്പൊ വേദനൊക്കെ എനിക്ക്ുറവ് വന്നോ
വല്യ ഗുളികകളാണ് ഫുള്ള് ഗുളിക കുട്ടിക കഴഞ്ഞ പോകൂല
ഉം ഉം
ഹലോ ഹലോ കേക്കുന്നില്ലേ
എത്ര വയസ
ഒന എയാ ഒന പ പന്ത്രണ്ട് വയസ്സ്
അ ശരിയാ ചെറിയ കുട്ടിയ എത്ര പറഞ്ഞിട്ടും കാര്യല്ല
ആ അവർക്ക് ഇപ്പ എന്താ കൊറ കഴിക്കണം ഒന്നിപ്പം നമ്മള് പറഞ്ഞു കഴിഞ്ഞിട്ട്ായാലും പോലക്കതൊന്നുംില്ലല്ലോ കനി പാർന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പ അവിടെ
ആ ആ ഇന്ന് പൊറത്ത് പോയിനാ
ഭയങ്കര ഇതാണ്
മോൻ പുറത്തു പോയിനാ കളിക്കാൻ പോയിനാ
ഓനെ ചെങ്ങായിമാരപ്പൊക്കെ
ആഹ ആഹ വേദന കുറവുണ്ട് ടാബ്ലറ്റ് കഴിച്ചിട്ട്
അങ്ങനെ പുറത്ത് ഇവിടെ ടി വി അണിച്ചിരിക്കക്ക എന്ന നമക്ക് പറഞ്ഞില്ല
ആഹ ആഹ
ഇന്ന ഒന്നല രാത്രിന്ന് പ്രശ്ന ആഹ് നല്ല മാറ്റം രണ്ടു കവർ ഗുളിക കഴിച്ചപ്പളേ ടാബ്ലറ്റ്സ് കഴഞ്ഞപ്പ നല്ല മാറ്റംണ്ട് പറയാ നമ്മുക്ക് കുറവ ഇല്ലെങ്കിൽ നമക്ക് പേടിയാണ് കാരണം ഇത്രയം മ മക്കളല്ലേ എന്താണാവോ പോന്നല്ലോ ബേജാറ് ഇനി ഇത് വരെ
അല്ല ഇത് കൊറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യാണ് ഇത് കൊറച്ച് നല്ല വേദന ഉണ്ടാവും വല്യ ആക്കും നല്ല വേദന ഒക്കെണ്ടന്ന് പറയുന്നേക്കാ
ആഹ അതന്നെ ഇപ്പ ഞാനും കേട്ടത് ഇപ്പ ഞമ്മക്ക് അറിയില്ലേന കട്ടോ എന്താണ് സംഭവംന്ന്
പക്ഷെ ഇത് ചില ആൾക്കാർക്ക് വരുത്തണ്ട് ഇതങ്ങനാ ഇത് ചിലയാൾക്ക് വരുന്നത മറ്റാതങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടോ എന്തെങ്കിലും വേണ്ട അങ്ങനെയൊന്നുംല്ല ഇത് ഇത് ചെല ശരീരത്തിൽ വരുന്നതാണ് ഇത് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ
ഇല്ല ഡോക്ടർ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ചെലോലൊക്കെ പറഞ്ഞ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഇല്ലേ
ആ ആ
അത് കൂടുതൽ കഴിക്കണോൽക്കാണ് ഒക്കെ
അറിയാം നിങ്ങൾ ഒരു കാര്യ ഒന്നും കൂടി വേറെരു നല്ല ഡോക്ടറെ ഒന്ന് മാറ്റി കാണിച്ചോ
ആ അങ്ങനെ എന്തെങ്കിലും കാണി
നല്ലൊരു ഡോക്ടറെ കൊറച്ചും കൂടി നല്ല ഡോക്ടർ പേര് കുറച്ച് നല്ല ഡോക്ടർ കാണിച്ചാൽ അവര് കറക്റ്റ് എന്താന്ന് പറഞ്ഞ് തരും
പറഞ്ഞരൂലേ
നമുക്കത് അങ്ങട്ട് പോകുന്നെങ്കിലും അങ്ങോട്ട് പോകല്ലോ ചിലതൊക്കെ ചെലതൊക്കെ മരുന്ന് തന്നെ പോവും
ആ മരുന്ന്മ്മേ തന്നെ പോകുംന്ന് പറഞ്ഞു ഈ ഡോക്ടർ
ആ അല്ല ഇത് കൊറച്ച വളർന്ന കഴിഞ്ഞാൽ പിന്നെ സർജറി ഒക്കെ വേണ്ടി വരും ആ അപ്പൊ നല്ല നല്ലൊരു ഡോക്ടറെ കുറച്ചും കൂടി നല്ല ഡോക്ടറെ കൊണ്ട് മാറ്റി കാണിച്ചോ അതാ എന്റെ അഭിപ്രായം എന്നാല് പിന്നെ അത്ര ടെൻഷൻ അടിക്കും വേണ്ട കുട്ടിക്കത് വേദനയും സഹിക്കാൻ പറ്റൂല്ല നല്ല വേദനയന്ന് വലിയക്കൊക്കെ വന്നാല് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല വേദനയാന്ന്‌
ആ അത് മിഞ്ഞാന്നൊക്കെ റബ്ബേ ഇ വിടെ ആകത്ത് നിന്ന്‌ ആർക്ക കുട്ടി അപ്പൊ അയിന്റെ ഉള്ള് കൂടെ ഓൻ കു ബെഡ്‌ഡിൽ ഓൻ നമ്മളിങ്ങനെ കൂത്തം പറയല്ലോ അതുപോലെൊക്കെ ആക്കണ്ട് പക്ഷെ ഓന സഹിക്കാൻ കയ്യണ്ടേ വേദന ഇടി സഹക്കാൻ കയ്യാൻ കുട്ടിക്കറി
ആ ഇത് സംഭവം ആ നമ്മള ഈ ഇത്രനാളിന്റെ ഭാഗത്തുനി അങ്ങനെ ാൻ മറ്റേ വേദന തോന്നുന്നു ഉ അങ്ങനെയൊക്കെ പറയുന്നട്ടണ മുമ്പ ആരിക്കും ഇപ്പ ഉണ്ടായിന്ന് പറയുന്നട്ടിെ
ആ അപ്പൊ ഇത് കുട്ടികളിലാണോല്ലോ കണ്ട വരുന്നത്
അതെയ ആ ഇത് പൊതുവെ പുരുഷന്മാരിലാണ് സ്ത്രീകള്ില് കുറവാന്നൊക്കെ പറഞ്ഞ കേട്ട്
തന്നെ
എന്തായാലും നല്ലൊരു ഡോക്ടർക്ക് എനിക്കും എന്തായാലും അത് ശരിയാവൊക്കെ ചെയ്യും
ആ ഞാനങ്ങോട്ട് ഇങ്ങനെ പേടിച്ചച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു പക്ഷെ എന്നന്ന് പിന്നെ വയറോവേദന്റെ ലക്ഷണംൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആ ടാബ്ലറ്റ ച മാറ്റി ഉണ്ടാവ എന്ന ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണ്
ആ ആ എന്തായാലും നല്ലൊരു ഡോക്ടർ മാറിയാലും നല്ലൊരു ഡോക്ടർ കാണിച്ചു ചില- അപ്പ അത് കൊറച്ചൊന്ന് കുറഞ്ഞായിരിക്കും പക്ഷെ നല്ല ഡോക്ട ഡോക്ടറെ കാണിച്ച ഒന്നും കൂടി അത് ചെക്ക് ചെയ്താ എന്താന്ന് കറക്റ്റ് മനസ്സിലാവുമല്ലോ
ഒന്നോട് മനസ്സിലാാവല്ലോല്ലേ
ഇയാൾ നിങ്ങളോട് കൂടുതൽ അങ്ങനെ സംസാരി-
ഇല്ല ഈ ഡോക്ടർ വല്ലാതെ പൊതുവേ ആ ഡോക്ടർ കൺസൾട്ട അങ്ങനെയാണ്
അപ്പൊ നന്നായിട്ട ഒന്നും സംസാരിക്കന്നല്ല നല്ല ഡോക്ടർ ഉണ്ടാവില്ലോ ആൾക്കാരും പറയൂല്ല നല്ല അഭിപ്രം പറയുന്ന ഒരാള പോയിട്ട് കാണിച്ച എന്തായാലും
അങ്ങനെ എന്തെങ്കിലും കാണിക്കേണ്ടി വരും അല്ലാതെ പറഞ്ഞാതിരി ഇങ്ങക്ക് ഇപ്പതിൊന്നര ഇങ്ങനെ അട റ്റ ഇങ്ങനെണ്ടാ നക്ക് എന്താ കാര്യ ചോദിച്ചപ്പ നിങ്ങൾ അഞ്ച് ദിവസം ഈ മരുന്ന് കൊടുക്കി അഞ്ചു ദിവസം അവന് കഞ്ഞി മാത്രം കൊടുക്കുക ഇല്ല അവര് പറഞ്ഞില്ല എന്നെ എന്നോട് സ്കാനിങ് എടുക്കണ ഡോക്ടർ പറഞ്ഞു അവിടുന്ന്
അയ്യോ ശരിക്കും അത് ഡോക്ടറെല്ലേ ക്ക് പറഞ്ഞരണ്ടല്ലേ
ാൻ പറഞ്ഞതേ അപ്പൊ ഡോക്ടർ ഇങ്ങെ മാത്രമ പറഞ്ഞിട്ടുള്ളൂ അഞ്ച് ദിവം കഞ്ഞി മാത്രം കുടിക്കാം അന്നാ പിന്നെങ്ങക്ക്ടു- ത്തക്ക് വരേണ്ടാരുന്നു- ആ കായല വീക്കാണെന്നാ ഡോക്ടർ പറഞ്ഞണ് കായലന്റെ പ്രശ്നാണ് അല്ലാത്ത കുഴപ്പങ്ങളൊന്നുല്ല എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പൊ ഞാന് പിന്നെ നമ്മള് സ്വാഭാവികമായിട്ട് സ്കാനിങ് എടുക്ക ണ ഡോടർമാരോട് ചോദിക്കുവല്ലോ അപ്പഞ ചോദിക്കണോ ചോയ് കണ്ട വിചരിച്ച് ഇങ്ങന നിക്കാണ് എനിക്ക ഇങ്ങനെ ഒരു കെതിയേട് അപ്പാ ഡോക്റ്റ് പിന്നെ- സ്വാഭാവികമായിട്ട് ഇനോട് ഇങ്ങോട്ട് പറഞ്ഞ തന്നു ഇൻ്റെ ബോറും കാര്യങ്ങളൊക്കെ ക്ണ്ടപ്പോ നിങ്ങൾ ടെൻഷൻാവാൻ മാത്രൊന്ന ഇല്ല- ഇ ഇപ്പോ കുട്ടികൾക്ക്ക്ക കണ്ട വരുന്നൊര അസുഖണ് ആപ്പങ്ങളൂ- ഇതിനാല്
പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലാത്ത പ്രശ്നം ഡോക്റ്റ് വിശദായിട്ട് പറഞ്ഞോളൂ ഇട്ടോ പറ ത്തിത്തില് മാത്രംേ അങ്ങളോട് ഇതിപ്പോ പറഞ്ഞിട്ടുള്ളൂ
ആ ശരിക്കും പറഞ്ഞ ഇത് കറക്റ്റ് പറഞ്ഞഞ് തരണല്ലോ അവരെ ഇതാന്നല്ലോ
ആഹ അ ഡോക്ർ
ഉ നഞമ്മക്കിപ്പ ഇത എങ്ങനെയാന്ന് അറിയില്ലല്ലേ ഇതിപ്പോൊ എന്താാണ് അങ്ങനെ അവസ്ഥ ത്ത ഇന്നമ്മമാരൊക്കെ മാറ്റി കാണിക്കണോ വേറെ എന്തെങ്കിലും ആ
ഞാനുപ്പ അത്ങ്ങ ചിന്തിക്കുവാണ് ഇപ്പ ഞാൻ ഒന്ന്ങ്ങനെ നോക്കട്ട ഏതാലും ഇ
ഡോക്ടർ സംഭവ ഒന്നു ഇല്ല്യ വല്ല്യ പേടിക്കാനൊന്ന ഇല്ല അ അത് തൊട അത്‌ ചെലപ്പോ അയാൾ പെട്ടെന്ന് തന്നെ പോവും ഉം എന്തായാലും നല്ലോ ടർറൊന്ന് കാണിച്ചോ
ഉം ഉം അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ വേറൊരു ഡോക്ടർ ഇണ്ട്ന്ന് പറഞ്ഞു ന്റെ ഹസ്ബന്റിന്റെ ചങ്ങായിന്റെ കുട്ട് ട്ടിക്കും ഈ അസുഖം തന്നെ ഇ ണ്ടായ്നീഓലോ ആ അവർക്കു ഇത് തന്നെയ്നോലോ കുട്ടിനെ എവിടൊക്ക കൊണ്ടുപോയി എവിടൊക്കെ ചികിത്സ നടത്തി ലാസ്റ്റ് സ്കാനിങ്ങ് എടുത്തതൊ എന്തെ ക്കെയോ പറഞ്ഞു പിന്നെയാണ് അവരിതറിയുന്നതോലോ
ആ ആ
മഞ്ചേരി എന്നെ വേറെ ഹോസ്പി വേറെ ഞങ്ങൾ കാണിച്ചോട്ത് എങ്ങനേ
മോളില്ല മോ മാത്ര
അല്ല ഞങ്ങള് മൂന്ന് ആമക്കളാണ് എനിക്ക് മൂന്നാൺകൂട്ട്യാളാ
ആ ആ ചെറിയ കുട്ടിണ്ടാ
ചെറിയ കുട്ടിയുണ്ട് അംഗലവാടിൽ പോയിട്ട് ണ്ട് മൂന്ന് വയസ്സായിട്ടള്ളൂ ഇപ്പൊ പോല് തൊടങ്ങീറ്റൊള്ളൂ അംഗൽവാടി ഇര്ക്കൊുന്നില്ല എന്ന ക്കെ കരയാണ് പക്ഷേ നമ്മള് കൊണ്ടാക്കാൻ ഞാൽ എന്താ വച്ചാൽ അവർക്ക് ശീലാവൂലല്ലോ പിന്നെ
ഇല്ല ഇല്ല അതെന്തായാലും കൊർച്ചൂ സം ഇങ്ങനെ കരഞ്ഞു അവരെന്തായാലും കരിയും അത അവരെ ശീലാണ്
അതാണേയ് ഇപ്പൊ എൽ കെ ജി ആവുമ്പളേ അല്ല എൽ കെ ജിലൊക്കെ ക്ക നമ്മള് കൊണ്ടേയിരുത്തുമ്പോ പിന്നെ അതിലേറെ ബുദ്ധിമുട്ടാവകും വിചരിച്ചിട്ട് ക്ഷേ കൊഴ്പ്പോന്നൂല്ല്യ ആള് ഡീസ സന്റൊണ് ഞാൻ പോരോളള്ള പ്രശ്നഒള്ളൂ ഞാൻ പോന്ന് കഴിഞ്ഞ ഒരു കുഴപ്പുല്ല ആൾക്ക് ആ ആയി വടശ്ശേരി എന്നാല്